ഹെലോ കേൾക്കുന്നുണ്ടോ
ആഹാ കേക്ക്ണ്ട് എതാവർത്താനം ആഹാ കേക്ക്ണ്ട്.
സുഖാണോ?
ആഹാ സുഖാണ്.
ഫുഡോഒക്കെ കഴിച്ചോ?
ആഹാ ഫുഡ് കുട്ടിക്ക് ചോറ്ട്ക്കാണ്. ഞാന് വൈകുന്നേരം വൈകുന്നേരം കഴിച്ച്. ആഹാ ചെറിയ കുട്ടി - ട്ട ഇണ്ട് മൂന്ന് വയസായേ പോഒന് ചോറ്ടുക്ക.
തന്ന്.
ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇന്ന് തെങ്ങാച്ചോറും ചിക്കനുംഅഹ
ചിക്കനും ഓഹൊ
ഇങ്ങളവടെക്കെ എന്താ വെള്ളിയാഴ്ച സ്പെഷ്യല് ഇണ്ടാവ്ലില്ലേ?
ആഹ് ഇവിടെ ഇന്ന് ബിരിയാണിയാ വെച്ച്
ഏഹേ
ആഹാ
ചില ഭാഗത്തക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്യതാ
ആഹാ ആഹാ പക്ഷെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ച ആയാലും അങ്ങനെ നിർബന്ധാണ്.
ആഹ ഇവടെ ആഇവിടെ വെള്ളിവെള്ളിയാഴ്ച എന്തെങ്കിലൊക്കെ ചെൽപ്പോ ഞാൻ വെറുചോറ് വെക്കുട്ടോ ചിക്കം ചിക്കനോ ബീഫ് - എന്തെലൊക്കെവാങ്ങും
ആഹ് ഇവടെ പിന്നെ അങ്ങനെയാണ്. വെള്ളിയാഴ്ചയാ എന്തേലും സ്പെഷ്യല് എന്തേലും വാണം. അത് പിന്നെ നിർബ- ആഹ് ഇഅണുങ്ങളൊക്കെ ണ്ടാവുമ്പോളേ ആപ്പ ആഹാം. പള്ളിക്കോമ്പോ അവരിക്ക് പിന്നെ അങ്ങനെ വാണം പിന്നെ ത്ത് മണിക്ക് അങ്ങനെ പൂളെ അങ്ങൻ ത്തെ എന്തേലും അങ്ങനിം വാണം
ഏഹ് ആഹ ചെലെവ്താ വീട്ട്ലൊക്കെ അങ്ങനെ ണ്ടാൽണ്ടാര് പണ്ടൊക്കെ നി അങ്ങനലെ
ആഹ് ആഹ് ആ ഇവടങ്ങനെന്നേണ്. ഉും പൂളെ വായ്ക്കേ അങ്ങനെ എന്തെലൊക്കെ വാണം ആഹ് പൂളെ. ആഹ പൂളെനി എർച്ചിണ്ടെങ്കി എർച്ചിം പൂളീം വെകു കുന്നതി പൂളിങ്ങനെ പൂളങ്ങനെ പീങ്ങും
ഏഹ് പുള പീങ്ങി എറ്ച്ചിക്കറിയ്ക്ക് പാർന്ന് തിന്നലെ?
ആ അങ്ങനീണ്ടലിം മീൻകറിണ്ടെങ്കില് ചെലപ്പ തലേന്നകത്തെ മീൻകറിയൊക്കെണ്ടാവും അപ്പങ്ങനെ മീൻകറിക്കെ പാർന്ന് തിന്നും.
ന്താരസം വെഷ്ക്കൂല അങ്ങനെൻതിന്നാ പിന്നെ ഹെ ഹേ ലെ?
ആഹാ ആഹ് നല്ല രസൊക്കെ തന്നെണ്.
ഇന്നേൽ തന്നേലേ
ഉും എല്ല ഇൻക്കൊരു കുട്ടിയൊള്ളു
ഏഹേ
ആഹാ
താര മ്മെ മ്മെ മ്മെ ണ്ടാക്കയ്കുലെ ഭക്ഷണൊക്കെ?
ആഹ മ്മണ്ടാക്കും ഞാനുണ്ടാക്കും ഇമ്മെണ്ടാക്കും അങ്ങനൊന്നുല്ല എല്ലാരുംണ്ടാക്കും
ഏഹേ
മയണ്ടോ?
ആഹാ നല്ലമയെന്ന്നല്ലമയന്റെ ദിവസ ഹ ഹ
ആഹ് ഇന്ന് ര് രാ വൈന്നേര പൊർ തെറങ്ങാൻ പറ്റുന്നില്ല രാവിലെ തൊട്ങ്ങിയ മയെ.
ഔഹ് ന്ന് രാവിലെ തൊട്ങ്ങീക്ക്ണ്
ആഹ് ഇത് വരെ കയ്ഞ്ഞീല്ല ആ മയ ത് മുന്നേ ഇന്നലൊക്കെ നല്ല കാറ്റ്ണ്ടായിന് ഇന്നാ കാറ്റ് ല്ല ആഹ് ഇന്നലെബടെ - കരന്റും പോയിനി ഇവിടെക്കെ ഇവിടക്കെന്നലെ വൈന്നാരം കര്ന്റ് പോയിട്ട് ഇപ്പന്ന് വൈന്നാരപോ ഇവടെകെന്താ പ്പൊ വന്ന് അല്ല മൽപ്രദേശല്ല എന്തോ പോസ്റ്റുമല് പോസ്റ്റ്മക്കും കൂടെ മരം വൂണ് അങ്ങനൊക്കെ പർഞ്ഞ്
ന്റതായതുകൊണ്ട് പെട്ടെന്ന് നന്നാവും അഹ് രിതുണ്ട്
ആ ആ
ഇവടിം പോവലൊക്കെ ണ്ട് കര്ന്റ് പിന്നെ ഇൻവേട്ടർ ഇല്ലോണ്ട് കൊറ്ച്ചെരൊക്കെ ങ്ങനെ
ആ ആ ഇൻവേട്ടർ ണ്ടായാല് ഇൻവെട്ടർ ണ്ടായാല് സുഖാണ് ഇന്നാലൂ ഇച്ച് കൊറ്ച്ചേരൊക്കെണെങ്കി കൊയ് കൊറേ നേര
ആഹ് നേരെ രാത്രി ഒക്കെ പോവുമ്പളാ വെ കൊതുകിന്റെ കടി തൺത്ത് ഈ മഴെയ്താലും ഭയങ്കര കൊതുക് ണ്ടല്ലോ പ്പ ഈ ടൈമില് ലെ ഈ നേ സമ ആഹ് നല്ല സമയ നല്ല കൊതുകിന്റെ സമയ ഞങ്ങളെതിലാണ്ടൊക്കൊരു പാടാണ്
ആഹ് അന്നെ ഫേനിന്റെ ആവശ്യം ഒന്നുണ്ടോലൊയ് പക്ഷേ കൊ ജന്തുക്കളെന്തേല്. ആഹ് അത് അതും ശരിയാണ് ഒറ അഹ് അത് ല്ലാതെങ്ങട്ട് ഒറങ്ങാനും
ആഹ് അങ്ങനെണ്ട് ശീല് ശീലായില്ലേ
ആഹ്
പിന്നെന്താ ചോറൊക്കെ തിന്നോ
ഇല്ല ഫുഡ് കഴിച്ചില്ല ആഹ എന്താ പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ആ കൃഷിച്ച എനിക്ക് കോയിണ്ട് കൊറച്ച് അഹ് നാടൻകോഴി ആ നാടൻ കോഴിൻ്റെ പെരിന്ന് അല്ല പഞ്ചായത്തക്ക് എഴുതി കൊടുത്ത് കിട്ടും
ആഹ്
പിന്നെ അങ്ങനെ ചെറിയൊരു ആദ്യക്കെ ഇണ്ടാനി നിക്ക് കോയിക്കള് പിന്നെ എന്റെ ചെറുതിനെ പ്രസവിച്ചാരെ ഞാൻ നിർത്തി ഇപ്പം മോന് ഇപ്പ രണ്ട് മൂന്ന് മൂന്ന് വയസ്സായി ലൈഫ് ങ്ങനെ ഒരു ഒന്ന്ണ്ടായാ സുഖ നമുക്ക് മുട്ടകൊക്കെ മുട്ടയും പിന്നെ ബാക്കിള്ള ചോറും ഇതൊക്കെ കൊടുക്കാനും
ആ കളയണ്ട ചോറും ബാക്കിയുള്ള ഫുഡൊന്നും
നല്ലെ ഓരോ ഇഷ്ട ഇഷ്ടങ്ങളുണ്ടല്ലോ ഇല്ല്യ ഏ എ അങ്ങനൊന്നുല്ല്യ അത് പിന്നെ ഇത് പിന്നെ കോയി പിന്നെ ങ്ങനെ ഇപ്പാക് കിട്ടിയപ്പഴേ
ആ ആ ആ അങ്ങനെ ങ്ങനെ ശീല ശീലായിണ്ടാവൂല്ലേ
ഇപ്പാക്ക് പഞ്ചായത്തിന്ന് കിട്ടീത് എനി അപ്പങ്ങനെ ഞാൻ കൊണ്ടാരാന്ന്റ്ഞ്ഞ്കണ്ട്
ആ ആ
പിന്നെത്താ
പിന്നെ വീട്ടില ഉമ്മ ഉണ്ട് ഞാനെന്റെ കെട്ടിച്ച വീട്ടിലാണ് ഹസ്ബൻറിിന്റെ വീട്ടിലാണ്
ഏഹ്
ഇവിടെ ഉമ്മണ്ട് പിന്നെ അച്ഛനും ഉണ്ട് വേറെ ആരൂല്ല ഞങ്ങ പിന്നെ നിങ്ങളെന്നെ ഉള്ളു പിന്നെ ആഹ് ഒരു കുട്ടിയുള്ളൂ രണ്ട് കുട്ടിയല്ല ഒരു കുട്ടി
ഏഹ്
പിന്നെ തോടൊക്കെ ഉണ്ട് വീട് വീടിന്റെടുത്ത് തോടൊക്കെണ്ട്
വീടിന്റെടുത്ത് കോളണ്ട് പള്ളിക്കുളം ഉം ഇവടെ ഇവടെ പാടും കോളും തോട്ടാലിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്
ഏഹ് അപ്പൊ നല്ല നല്ലൊരു
നല്ലൊരു പ്രകൃതി ഭംഗിയില്ല ആഹ് ആഹ് പ്രകൃതി ഭംഗി ആസ്വദിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥല ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ നേരം വെളുത്ത അങ്ങ് തുടങ്ങും കൊളത്ത് ചാടലും
ആഹ് അപ്പൊ വി വീട്ടിൽ നിന്നാ കാണോ
ആഹ് വീട്ടിൽ നോക്കിനിന്നാ കാണും ഞങ്ങള് വീട് അങ്ങാടീന്റെ എടുത്താണ്
ആഹ്
എന്നാൽ തോട്ട്ക്ക് പിന്നെ റോ പിന്നെ കുളത്തിൻ്റെ എടുത്താണ്
ഓഹ്
പള്ളിൻ്റെ
അത് കുറച്ച് കൊറ ആയിട്ട് ഇങ്ങനെ പിന്നെ ഇത് വെള്ളം ഒയ്ക്കാതെ ഇങ്ങനെ നിന്നിട്ട് കുറെങ്ങനെതയി ഇപ്പൾ കുളൊക്കെ നന്നാക്കിങ്ങാണ്ട് ഇപ്പം
കുട്ടികളിങ്ങനെ ഫോണുണ്ട് ആ വൃത്തിയാക്കിന് കുട്ടികളിങ്ങനെ ഫോൺ കണ്ടിരിക്കാ അയലോകത്തില്ല ആ ആരേ അറിയില്ലല്ലൊ ഇപ്പത്തെ മക്കള് ഫോണ്മേലങ്ങട്ട് ഇരുന്നാ പിന്നെ ഇപ്പ എല്ലാരു ഉം അപ്പൊ വൈകുന്നേരായ ഇപ്പെല്ലാരും
പോവാണ് അതൊക്കെ അം പണ്ടത്തെ ആഒര് ഇതിന് നല്ലൊരു രസുണ്ടായിന്
നല്ലരസാണ്
ഉം
ഞാൻ പറയാ ഞമ്മക്ക് താവെ ആണുങ്ങക്കേ പോവാൻ പറ്റുള്ളു പെണ്ണുങ്ങക്ക് വയ്യ അയിപ്പ ഞാൻ പറയ ഞമക്ക് വേണൊരു കൊളത്തുക്കു പോവ പൊറത്ത്ക്ക് ആഹ് ആഹ് നമ്മക്ക് പൂതിയാവലേ പെണ്ണുങ്ങക്ക് പെണ്ണ്ങ്ങക്കും വേണൊരു കൊളംപറയു
ആഹ്
എന്റെ അൻഞ്ചത്തീറ്റവിടെ ഇതേമാതിരി ആടെടത്തൊരു കൊളണ്ട് പഞ്ചായത്തിന്റെ കൊളം അതല്ലരസ ഞങ്ങള് അവിടെപോയാ അങ്ങട്ട് പോവും കൊളത്തി ചാടാൻ ആടെ പെണ്ണുങ്ങളൊക്കെ കുളിച്ചാൻ വരേ
ഏഹ്
നല്ല രസാ ആടെ പോയി അവടെ പോയി ചാടും ഞമക്ക് മനസ്സ്ക്കൊരു സന്തോഷാണല്ലോ
ആഹ് അങ്ങനൊക്കെ കാണുമ്പൊളൊനു ആഹ് മനസ്സ്ക്കൊരു സന്തോഷം ആഹ്
നീ നീന്താറിയോ ഇച്ച്
ഇല്ല നീന്താനൊന്നും അറിയില്ല അങ്ങനത്തൊരു തരുന്നില്ല എന്നാലും പക്ഷേ അങ്ങനൊക്കെ ഇഷ് ട്ടാണ് നീന്താന് അയിനൊക്കെ പേടിയ
ആഹ് ഡ്രൈവിഗൊക്കെ അറിയോ
ആഹ് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിനി പക്ഷെ ഇപ്പഞാ ഓട്ടില്ല അതൊക്കെ എങ്ങനെ ഓട്ടി സ്കൂട്ട് ഇതൊക്കെ സ്കൂട്ടി ആഹ്
ആഹ് ഇല്ലേ ഞാഓട്ടു ൻക്ക് പേട്യാണ് ഇൻക്ക് തായ് അതൊരു പേടിയാ വണ്ട്യോട്ട്
ഏഹ്
ഞാൻപറയ് ചെറുപ്പത്ത് പഠിച്ചണല്ലേ ഏതായാല് അല്ലാഞെ അമ്മക്ക്പേ
ആഹ് ചെറുപ്പ ചെറുപ്പത്തില് പഠിച്ചുമ്പോ നമുക്ക് വേഇത് ഇപ്പമ്മക്ക് റിസ്കാണെന്നൊക്കെ തോന്നും ആഹ് ഇപ്പ ഇപ്പഇൻക്ക് ഇട്ക്കാൻ പേട്യാണ് കാരണം ഇപ്പെന്തേലും ആവോ വികാൻ പോവോ അങ്ങനെങ്ങട്ട് തോന്നുപ്പൊ ഇപ്പയാ എട്ക്ക്-
എന്റെ ചെറിയ മൂന്നാമത്തോന് പത്തെയ്സാ ഓൻ കൊറേക്കോട്ടും
ആഹ്
ഞാൻ പറിം മ്മച്ചിക്ക് ഇങ്ങക്ക് പഠ് പഠിച്ചൂടെ അറീ ഓള് ഓന്
ഏഹ്
ഞാൻ പറയാ പഠിച്ചാ ഞമുക്കൊരാള ഒരാളെ കയ്യും കാലുങ്ങനെ പിടിച്ചണ്ട ഞമക്ക് ആവശ്യാവുമ്പോ
ആഹ് ആഹ്
ഞങ്ങളവി ടെങ്ങനെ കെ ഹൈവേ റോഡാ മെയ്ൻവണ്ടിന്റെ പെരും തെര്ക്കാ
തന്നെ ആഹ് ആഹ് ഇവിടെങ്ങനെ ഹൈവെല്ല എന്നാലും മറ്റേ രു ഇതല്ല പറ്റഷോട്ട് റോഡുവല്ല ന്നാ അത്യാവശ്യം നല്ല അമ്മക്ക് നമുക്ക് വേണ്ട- സാധനങ്ങളും ഞമുക്ക് വാണ്ട്യ
ആഹ് അങ്ങനാവുമ്പോ പിന്നിം കൊറച്ചൊക്കെരു തെര് ആഹ് അതാണെ അഹ് ഇവടെ കണ്ട് വണ്ടി ചീറിപ്പാറാ കൈയ്യെല്ലാം പാലക്കാട് തെ
ഓഹ് ആഹ് ആഹ് അഹ്
പിന്നെന്താ ഒർ എപ്പളാ ഒർങ്ങല്
ഒറങ്ങാന് ചെലപ്പം നേരത്ത ഒറങ്ങും ഇപ്പ കുട്ടി വേഗം ഓക്ക് ഫുഡൊകെ കൊട് ത്ത് ഓള്‌ വേഗം ഒറങ്ങി ഇന്നിനി ഇന്നിപ്പപ്പാെ പത്തണി പയ്നൊന്നണി അങ്ങനൊക്കെ ആവാനായി പ്രത്യേകിച്ചൊരു ടൈം ഒന്നുല്ല വേഗം അങ്ങനെ ഒറങ്ങും
ഏഹ് ഓന് കുട്ടിക്ക് എത്രയസ്സായി
കുട്ടിക്ക്പ്പോ മൂന്ന് വയസ്സായിട്ടുള്ളൂ
ഏഹ് ഇന്റെ കുട്ടിന്റെപ്പം ഇല്ലന്നെണ്ലേ രാത്രിവേം ഏഹ്
പെങ്കുട്ട്യാണ്
ഞാനങ്ങനെ വിചാര്ച്ചേ വ്കൃതേ അങ്കലവാടി കൊണ്ടേക്കണംന്ന് ങ്ങനെ വിചാരിച്ച്
ആഹ് അംഗ ഇല്ല വികൃതിയൊന്നില്ല ഓള് ഇന്നുച്ചുക്ക ഒറങ്ങീല്ല അതാ അല്ലെങ്കി ഇപ്പഴന്നൊറൂങ്ങൂല അല്ലേ പയ്നൊന്നണിക്കെ ആവുംഓള് ഉറങ്ങാന് ഞങ്ങള് ഒറങ്ങുമ്പളെ ഓള് ഒറങ്ങാെള്ളൂ അംഗനവാടിക്ക് പറഞ്ഞയച്ചീല്ല അഅ് ടീച്ചറ് വിളിച്ചല്ണ്ടഅംഗനവാടീന്ന്
ഉം ഞാങ്ങനെ വിചാരിച്ച്ടീച്ചറ് മൂന്നയ് സായിട്ട് കൊണ്ടന്നാക്കണംന്നൊക്കെ പറഞ്ഞീനി പിന്നെ അതിന്റെടെക് കാല് സുഖല്ലാതായി കാലിന്റടിക്ക് വേദനെക്കായപ്പങ്ങനെ കൊറെ നടന്ന് പോവാണ്ട് അങ്ങനെ ഏതായ്ലും തിങ്കളാഴ്ച മുതൽ കൊണ്ടേക്കണന്ന ഇവടെ ഇവടെ ഓരോരാവികൃതി കാട്ടി നടക്കാണേ അവിടായാ ചെന്നാ ഒർക്കും കിട്ടും തിന്നാനും കിട്ടും ശരിയാണേ ഞമ്മക്ക് അരങ്ങി നിന്ന് ചെല് ന്തുളാ എന്തോര് വികൃതിയാന്നേ വാതില് മുന്ന്ത്തെ വാതിലൺ തൊറന്നിട്ടാ പിന്നെ ഓനെ അതക്കാനയക്കൂല ആരെങ്കിലും വരൂലേ മുന്ന്കൂടെ ഞമ്മക്ക് നേരം വെള്ത്താ പണിയല്ലേ ആഹ് ശരി ഇന്നാല്